ലോ
ആ കേക്കണില്ലേ
ആ കേക്കണ്ണ്ട്
ആഹ് രാവിലെ തന്നെ പരിപാടി എന്താ നല്ല വിശേഷം രാവിലത്തെന്നെ പണിയൊക്കെ തുടങ്ങിയോ
വ ആഹ് ഞന് ഓനെ അംഗനവാടി പോണോണ്ട് ഓനെ പ്പോ നേരത്തെ കഴിക്കും
ആഹ അങ്ങനെ അങ് പോയോ
പ്യാജ ആ പോ
ആഹ
ഇന്ന്പ്പന്റെടെകൂടെ ഒന്ന് വീണ് കയൊക്കാ ഞാനല്ല ഓന് കയൊക്കെ മുർഞ് വലിലൊക്കെ ഇട്ടെടുത്ത് പൊയിക്കണ അത് മോള് ചിക്കാൻ പോയെ ിക്കമ്പ മോള് ചിക്കാൻ പോയേതേന് വേണ്ട വേണ്ട പറഞ്ഞാ ഇരിക്കൂല അലും ആ അട ആ അത് ഓൾറെഡി ഒന്ന് വീണുംങ്ങാണ്ട് പൊറി ഞ്ഞതാനു അയ്‌ന്റെ മേലാകൂടെ ഒന്നൂടെ തട്ടി അപ്പ നല്ല ചോരൊക്കെ വന്ന പിന്നെ ബാൻഡേജ ഒക്കെ ഇട്ട് ഉം ചാക്ക് വേദനാന്ന് പറയില്ല അങ്ങനെയൊസ്വാഭാവ ഞാൻ കൊടുപ്പില്ല കുഴപ്പില്ല ചോര ഇങ് തുടച്ചറിയ ചീത്തറയിച്ചിട്ട്
അതെ
ഇടെ ഉണ്ട ആ കൊയപ്പല്ല്യ കൊയപ്പല്ല്യ അച്ഛെ പിച്ചച്ചതാക്കി മരു ഒക്കെ വച്ചട്ട് അങ്ങനെ എന്ത് ച്ചൽ എവിടെ വീണാലും അതങ്ങണ്ട് തട്ടിക്കൊടഞ്ഞിങ്ങാണ്ട് ആള് പോയ എത്ര വേദനാലും തിരക്കേട്ല്ല ആ വേ ജസ്റ്റ് ഒന്ന് ഴിക്കും ആടു തീരും അല്ലത ഇങ്ങനെ ചീച്ചില് കാണിക്കൂല്ല
ഇവിടെലോലെൊന്നും അ ങ്ങാനൊന്നെല്ല ഇപ്പൊ ഇപ്പൊ കൊറച്ച് കുറച്ചൊക്കെ മാറ്റണ്ട് അനിയത്തി അനീനൊക്കെ താത്തന്നെ മ ക്കളാണെങ്കില് ഒന്ന് വികാൻ കാത്തുക്കെ കറയാന് അവരിത്തിന്നുപ്പോ സ്കൂൾക്ക് പോവാൻ മടി തീ നേലോലിച്ചു സീനാക്കിയപ്പോ ആക്കിപ്പോ ഇവിടെങ്ങനെ ക്കണ്ട്
ഏ പോയില്ല്യാ
ചെറിയാനീത്തി പോയില്ല അള് മദ്രാസക്ക് പോയപ്പോ തന്നെ പറണ് ഞാൻന്ന്‌ സ് സ്കൂൾക്ക് പോകൂലന്നിട്ട് ഇവിടെതെനുശേഷം പിന്നെ ഒര്ക്കി കൊടുക്കണമയത്ത് നൊലോിച്ചോള അ
ഉം
അയില് ന്നെ വണ്ടിന്റെ അടുത്ത് എത്തിയപ്പോത്തിന് തന്നെ വണ്ടി പോയി എന്നട്ട് പിന്നെനേലോളി സുചിട്ടമായിരി നിന്നും ചെയ്തു പിന്നെക്കെരു കുഴപ്പോല്ലാ
എന്റെ ഏട്ടന്റെ മോളങ്ങനെ പോവന്നില്ല കരഞ്ഞ് റ്റ് കാട്ടില് പിടിക്കാരുന്നിട്ട് രണ്ടാൾക്കാര് കയ്യും കാലൊക്കെ പിടിച്ച് ബൈക്ക്മേലെ കെറ്റിയേറ്റ് കൊണ്ട് വിടല്ലേ ഇനി എന്നാൽ പോണന്ന് വെർച്ചിട്ട് പിടിച്ചു വരിച്ചു കൊണ്ടോവേം ചെയ്ത്
ഏ ഇന്നാലെ ഇതുപോലെ കരഞ്ഞിട്ട് ഓട്ടോറിക്ഷയിലാക്കി കൊടുത്തു പോന്നതേനു അവിടെ പിന്നെ ടീച്ചറെ വിളിച്ചാണ്ട് പറഞ്ഞോള് ക കാര്യം എവിടെത്തോളം കരച്ചിലന്നേനുന്നിട്ട് സ്കൂള് പൂട്ടണേ അല്ലേ എൻക്കുമ്മാന്റെ അട് തുമ്മാനെ കാണാനാണ് ഉമ്മച്ചിനെ ഒരുത്തി ക്കാനാണ് ഒക്ക പറഞ്ഞങ്ങനെ ടീച്ചറോട് പറയാ ഓള് ഓ ടീച്ചറ്പറഞ്ഞ് ഇവിടെ ഇറ്റപ്പോക്കൊരു പ്രശ്നോല്ലേ എത്ര നോൽച്ചാലും നിങ്ങള് പറഞ്ഞയിച്ചി ട്ടുണ്ട് എന്തെങ്കിലൊക്കിയാണ് പറഞ്ഞേച്ചില്ലുണ്ടിയാ
ആ അതന്നെ നമ്മളത് ശീലാക്കിയ ഓല് അതിനായിട്ട് നിക്കും ഉം ആ ഇന്നലെ ഇന്ന് എപ്പള് പോയിനോ
ഇന്നല ഇന്നല പോങ്ങീന്ന് ഇന്ന് രാവിലെ പോയി പോന്ന് രാവിലെ ഒണ് ആറൊണിക്ക് എണീടേച്ച് ചായ ച്ച് പോന്നു
ഏയ് പോല് പറന്നോല് ഇപ്പോര് പോയോ
ആഹ് ബാക്കിയെല്ലാരും പോയി ഓള് മാത്രേ ഉള്ളൂ പിന്നെങ്ങനെ പതുക്ക പണിയൊക്കെ തൊടങ്ങണം ഉമ്മച്ചിയിള്ളോണ്ട് പിന്നെയ്മ്മച്ചി നോക്കിക്കോളും
ആഹ് ഇത് മോൾക്കുണ്ടോ അവര്
ഇല്ലല്ല ഒറ്റവീടാ എന്തെടുക്കുവാണൊക്കെ അവിടെ കുട്ടിൾക്ക് ഇപ്പൊ തുള്ളി മരുന്ന് ഇല്ലല്ലേ ഇവിടെ ഒന്നും ഇല്ല അവിടെ ഒന്നും നടക്കുല് ഇല്ല
ഏ
ഇവിടെ ഞങ്ങക്ക് വാഴ്ണ്ട് കറു ഉണ്ട് തേങ്ങ്ണ്ട് തുള്ളി മരുന്ന് കൊടാൻ തുടങ്ങി നിങ്ങ് നിങ്ങളകുട്ടിക്ക് കിട്ടിയോ
ഏ ആ ഇപ്പം പുളിയോന്റല്ലേ
ആ
ആ പുളിയിന്റെപോ ന്നറിഞ്ഞപ്പോ മിഞ്ഞാൻ വെച്ച പൊയി വെക്കുന്നേ രം
ഏ ഞങ്ങക്ക് ഇന്ന് ഇന്നാ ഇന്ന് രാവിലെ ഇപ്പൊ വന്ന് പോയിട്ടേ ഉള്ളു
അന്റച്ച അത് പിന്നെ തുള്ളി മെരുന്ന് അങ്ങനപ്രശ്നല്ല സൂചിക്ക ആവുമ്പളാണേ
സൂചി ആവുമ്പളാണ് പ്രശ്നം ഉം അതൊക്കെ രണ്ടി റ്റ് അങ്ങയിന്റെ കരച്ചിലേ കാരം
ആഹ്
ഉം അതെന്താഞ്ഞ് അപ്പോ എൻക്ക് അഞ്ചാം മ നാലാം മാസത്തിന്റെ കഴിഞ്ഞു
ആഹ് കണ്ടറാജിയേ
ഏ ആ തൊടക്കത്തില് ആ തൊടക്കത്തിലൊന്ന് ഉണ്ടാകും പിന്നെ നാലാം മാസത്തിലാറ്റ് എല്ലാം ഇണ്ടാവ രണ്ട് കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാനയിക്കിന് അഞ്ചാം മാസത്തിന്റെ സ്കാനിങ്ങ് എടുത്തിട്ടില്ല ഇതിവരെ
അതുണ്ട് വേറെ എന്തൊക്കെ ടെസ്റ്റാളൊക്കെ പറഞ്ക്ക്ണ് പിന്നെ ആ ഷുഗർ ടെസ് നോക്കാൻ പറഞ്ഞേക്കാണ് പിന്നെ പ്രഗ്നൻസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാൻ പറഞ്ഞേക്ണ്
എന്നിട്ട് ഏതാ ക്രീവിൻസുള്ളത് ഷുഗറാ ഉം
ഷു ഷുഗർ ഇല്ല പക്ഷേ നോക്കാൻ പറഞ്ഞിക്ക്ണ് ണ്ടോന്നറിയില്ലല്ലോ
അല്ല ക്രവിങ്സ് ഏതാന്നു ചോദിക്ക എരുവണോ പുളിയണോ മധുരാണോ
ഇനിക്ക് എരുവാ എരുവാ വേണ്ടിയെ
മധുരം തി മധുരം തിന്നിട്ട് ൻക്ക് തലറക്കവും മന്തപ്പൊക്കെ ആവ
എനിക്കെന്ന വെറും മധുരയായിരുന്ന് എത്ര തിന്നാലും എനിക്ക് പൂതിയടയൂലായിരുന്നു വെറും മധുരം മധുരക്കട്ട ട്ട നമക്ക്ങ്ങനെ തോന്നല്ലേ ആ ഞാൻ വിചാരിച്ചിനിക്ക് എന്തായാലും ഉണ്ടാകുന്ന്
ആ അപ്പോ ഇണ്ടായിലല്ലേ
ആ ന്റെ ഫ്രണ്ടിനൊക്കെ നല്ലോണം ണ്ടായ്ന് ഓള് ന്ന്ട്ട് ഇൻസുലിനൊക്കെ വെച്ച് ഏ ഇടങ്ങേറായിന്നി. ഓൾ ഞാൻ പറയാ ഓൾ യെത്തും തിന്നാലില്ലെനി ഓൾ ഈ ചോറും കഞ്ഹീം തിന്നലാല്ലു എന്നാലും ഒക്കെ വേർതെ ഇങ്ങനെ കേറുവല്ലേ ഷുഗർ ഓരോ ഇൻസുലിൻ ആ ഒന്നും തിന്നാഞ്ഞിട്ടെന്നെ അങ്ങനെ കേറി കേറി പോവാ ഇങ്ങനെ ഇൻസുലിനൊക്കെ വെച്ച് ഉം അത് വന്നാ ചെലർക്ക് അങ്ങനെയാണ്
ഉം ഇക്കയമാത്രം ഉണ്ടാവൂല പിന്നെ ഓൾതു മാറിക്കിനോ
ഓൾത് ഇപ്പളും ങ്ങനെ മരുന്നൊക്കെ കുടീച്ചീനി ന്നൊക്കെ പറഞ്ഞു പിന്നിം ഓള് ഷുഗറങ്ങട്ട് വന്നാ പിന്നെ പോവാൻ പാടാ
ആഹ ഇമ്മച്ചിക്ക് ന്റെ രണ്ടാമത്തെ അനിയത്തി ണ്ടായപ്പോ തൊടങ്ങിയതാണ് പ്ര ഷുഗർ
അതുവരെ ണ്ടായിട്ടില്ലേനി
ഇപ്പളും ണ്ട് അന്ന് പിന്നെ താത്തയ്ക്ക് ണ്ട് ഓൾത് പിന്നെ പ്രസവം കഴിഞ്ഞ പ്പോ ആ മാറി
ഉ ഇന്റെ പൊക്ക അങ്ങനാന്നെ ആഹ എന്റെ ഉമ്മാക്കും അങ്ങനെ ഞാനും ആയിട്ടുള്ള സമയത്താണ് പിന്നെ പ്ര ഇത് വരെ മാറില്ല ഓള് ഇപ്പൊക്കെ ഷുഗർ ഹൈ ഇയാനോ
ആ ആ ആ ആ അവിടെ ഹസ്ബൻഡിനൊക്കെ ണ്ട് ഓർക്ക് പിന്നെ പാരമ്പര്യ എല്ലാർക്കും വേ ണ്ടാവും
ഉം
അവിടത്തെ ഉമ്മാക്ക് ഏ ഷുഗരുണ്ട് അപ്പൊ അത് ഓല്ക്.. അങ്ങനെ നാത്തുന് നാത്തുന്നും ഉണ്ട് ഷുഗർ ഇപ്പാക്ക് ഇപ്പടുത്താ തൊടങ്ങിയത് ഇതുവരെ ഇല്ലേയ്ന്ന് ഇപ്പാക്ക് അവിടുത്തെ ഇപ്പക്ക്
അല്ലല്ല നിൻ്റെ ഹസ്ബൻ്റ് മരുന്നുടിക്ക
ഹസ്ബൻ്റ്
മധുരം കൺട്രോൾ ചെയ്യാ അല്ലാതെ മരുന്നൊന്നും അല്ലാതെ കുടിക്കുന്നില്ല ഓല്ക്ക് പിന്നെ വള്ളം കുടിച്ചാൽ തന്നെ ശരിയാവും നല്ലോണം അങ്ങട്ട് കേയറുന്ന സമയത്ത് നല്ലോ വെള്ളം കുടിക്കൂല്ലേ നല്ലോണം പറഞ്ഞ ഒര് ഒറ്റ ഇരുത്തത്തിൽ തന്നെ ഒരു കുപ്പി രണ്ട കുപ്പി വെള്ളം കുടിച്ചു തീർക്കും അപ്പൊ പിന്നെ അങ്ങനെ ശരിയാവും ചെയ്യും ഒരു വള്ളം കുടിച്ചാ റെഡി ആണോ അങ്ങനത്തെ ഒരു ത
യാലും മല്ലടിക്കാതെ കഴിച്ചില്ല അത്ര
ആഹ് അതന്നെ മരുന്ന് കുടിക്കാക്കാ ജോലിക്കാണെങ്കി ഇംഗ്ലീഷ് മരുന്ന് കുടിക്കണം വല്ലാതെ പ റ്റുല
നി്ചയ ഉ നിശ്യം തന്ന എങ്ങനെ ഒഴിവാക്കാൻ പറ്റും അതിനൊക്കെ ഞാൻ കുട്ടി അതൊക്കെ കാണിക്കാന നല്ല ഉസാറാ പക്ഷെ കുടിക്കാൻ ഭയങ്കര ബുദ്
ആ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന എനിക്ക് ഭ ഭയങ്കര ഇഷ്ടഷ കൊറവാണ് പക്ഷെ ഇപ്പൊ പ്രഗ്നൻസി ആയൊണ്ട് മാത്രം ഇപ്പ കുടിക്കണം ഞാൻതുവരെ എനിക്ക് എന്തെേലുംക്കെ ഉണ്ടെങ്കിൽ വേഗ ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദോ അങ്ങനെ എന്ത എലും കാണിക്കലാ എനിക്ക ഇഷ്ടന്നല്ല ഈ ഇംഗ്ലീഷ് മര്ന്ന് കുടിക്കണേ - -
ഉം അല്ല അപ്പ മറ്റേ പോളിക്സിഡൊക്കെ അടുക്കണിലേ?
ആ അതൊ കണ്ടണ്ട്ടിക്കണ്ട പിനെ വണല്ലോ നിർ
ഉ അ ഇണ്ട് ഇരിക്കൊക്കെ മടിയല്ല നി കുടിക്കാത്തതിന് കാണാനുംണ്ട്
ആഹ എന്താ എന്താ പ്രശ്നം
കുട്ടിക്ക അവക്കിപ്പ എല്ല നല്ല പ്രശ്നുണ്ട് അവനെ പെട്ടും എല്ല് പൊട്ടുക ഉറപ്പില്ലാത്ത മാതിരി ഇപ്പൊന്നാണ് വികുമ്പോത്തിന് ഉ അത് നമ്മള് നമ്മള ആ കുളികികെ കുടിച്ചിട്ടില്ലെങ്കിൽ ഥ നമ്മക്കും ഉണ്ട് കുട്ടികക്കും ഉണ്ട്
എനിക്ക് ഞാൻ ഒരു ഗുളിക പറഞ്ഞത് ഉച്ചക്കാണ് അത് ആ സമയതോണ്ട് മറക്കാൻ ഞാൻ കുടിക്കാൻ എ ചാല് ആദ്യം തന്നിനാ ഗുളികൊക്കെ ഇ നാല് മാസം രാവിലെ കുടിക്കാനും പിന്നെ രാത്രി അപ്പ രാത്രി പിന്നെ അങ്ങനെ കടക്കുമ്പ അങ്ങനെ കുടിക്കലാണ് പക്ഷെ ഉച്ചക്കയിട്ട് എനിക്ക് ഓർമ്മ തന്നെ കിട്ടണില്ല. അങ്ങെ ആ സമയത്ത് കുച്ച് ശരിയല്ലാത്ത കൊണ്ടാണല്ല അറില്ല അന്തിക്ക പിന്നെ ചോർ അന്ന് ഉച്ചക്ക് ഗുളിക കുടിച്ചല്ലല്ലോന്ന് ഉച്ചക്കത്തെ ഗളികൾ കുടിക്കല് കൊറ കുറഞ്ഞ് അതി ഇങ്ങനെ പതുക്കെ അലാറം വക്കണം ഓർമ്മയ വക്കാൻ വേണ്ടീട്ട് അല്ലാതെ എനിക്ക് ഓർമ്മ ഉണ്ടാവു അല്ലങ്ക
നിങ്ങളെ ഹസ്ബൻഡ ഉണ്ടോ അതോ ആഹ
ഇ ഇന്നലെ പോയില്ലീറ ഇന്നലെ പോകാത്തോണ്ട്
ങ്ങനെ
ഉ അ ഫോളിക്കാസിടും അയൺന്റെ ഗുളിക ഒക്കെയ
അത് നല്ല ഇന്നോട് ഇപ്പ ഇന്നിപ്പോ അവിടുത്തെ ഇവര് പറഞ് വിൾച്ച - - ണ്ട ഇപ്പൊ ഇവിടെടു പോലെ ഇവിടെ അടുത്ത ചേച്ചി ഉണ്ട് ആ ചേച്ചി എന്താ ഇതൊന്നും കുടിക്കല്ല ഇനിയിപ്പോൾ പല്ലി കാ പച്ചങ്ങനെ കുറയല്ലേ പല്ല് പല്ല് ഇങ്ങനെ പോയിട്ട് പല്ല് പറച്ചക്ക ആണ് റഞ്ഞു ഓൾത് പറഞ്ഞു
നല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഞമ്മുക്ക് കാരണം നമ്മളത് കുടിച്ചിട്ടില്ലെങ്കിൽ ന എനിക്കാണെങ്കിൽ ആ ഗുളിക ഒരു വലിയൊരു ഗുളികല്ലേ ള്ള ഗുളികത് ആ ആ ആ
അതായിത്
ഇ കൊണ്ട കൊ ആഹ ആയിട്ട
ഉം
അതിനക്ക